ഹലോ?
ആഹ് കേക്കാവോ പറയുന്നേ?
ആഹ് കേക്കാവോ എന്തുണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ?
പ്പൊ പ്രത്യേകിച്ചൊന്നുല്ല ങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒണ്ടോ തോനെ
ഇല്ലേ കൃഷികളൊന്നുല്ല്യ. കൃഷികളൊക്കായിട്ട്ന്നർഞ്ഞാ അമ്ക്ക് അമ്മളടുത്ത് അത്ര സ്പേസൊന്നുല്ല. കുഴിച്ചിടാനൊന്നേ ഒരുപാട് സ്ഥലങ്ങളൊന്നുല്ല വീട് നിക്ക്ണ സ്ഥലം മുരിങ്ങ അതുപോലെ കറ്മൂസ പിന്നെ ചെറിയതില് മത്തന്ണ്ട് ചെറിയതായിട്ട് ആ മത്തന്റെലൊക്കെടുത്ത് നമ്മള് തോരനോ അല്ലെങ്കി ഏഹ് നമ്മള് താളിപ്പൊക്കെ താളിപ്പ് എന്നൊക്കെ പറയും ഹാഹ് കറ്മൂസ എന്ന് പറഞ്ഞാല് കറിമത്തൻ അതായത് നമ്മടെ പപ്പായല്ലേ പപ്പായക്ക് നമ്മള് കറമൂസ പറയും. അഹാ പപ്പാഴ നിങ്ങളവിടെ എന്താ പറയാ
ഞങ്ങിവിടെ പപ്പായന്ന് പറയും കപ്പക്കേന്ന് പറയും
കപ്പയ്ക്ക ആഹ് കറമൂസക്ക് കറിമത്തി പേര്ണ്ട് കറമൂസ, പപ്പാഴ ചെലവര് ഓമക്ക പറയും ഓമയ്ക്ക
ഓമക്ക ഞാൻ കേ ട്ടൊണ്ട് ഈ കറുമൂസ് ഞാൻ അങ്ങനെ വല്തായിട്ട് കേട്ടിട്ടില്ല അതാ ഞാൻ ചോദിച്ചേ എന്താന്നെന്ന്.
അതെ അതെ അത് കർമൂസ കർമൂസ എന്നർഞ്ഞാല് നമ്മളത് പപ്പായ പൊഴു പൊഴുത്താല് രസാണ് പിന്നെ കറി വെക്കും അതുകൊണ്ട് തോരന്ണ്ടാക്കും, അച്ചാറ്ണ്ടാക്കും അച്ചാറോക്കെണ്ടാ
ആഹ് ഇവിടെയും അച്ചാറുണ്ടാക്കും തോരം വെയ്ക്കും അത്
ആ അതെ ആ അതെ അതെ നല്ല സാധനാണല്ലോ പപ്പായ ഉം നല്ല വെജിറ്റബിൾ ആണ് ആ അതെ അതെ നമ്മള് തേങ്ങരച്ചൊക്കെ കറിയൊക്കെ വെച്ചാ അതിലേക്ക് നല്ല മീൻ പൊരിച്ചതൊക്കെണ്ടായാ നല്ല സെറ്റാണ് ഉം അതെ നല്ല തേങ്ങരച്ചക്കെ വെച്ചിട്ട് വറവിട്ടാലേ അടിപൊളിയാ
ഇവിടെ കറി വെക്കത്തില്ല തോരം വെക്കും അച്ചാറിടും ആഹ്
ആഹ് കറി വെച്ചോക്കൊണ്ടടാ നല്ല അടിപൊളി ടേസ്റ്റ്ആ നമ്മളൊക്കെ ചെരങ്ങാ കുമ്പ്ളങ്ങ അങ്ങനത്തൊക്കെ കറി വെക്കൂല തേങ്ങക്കെരചാട്ട് അതുപോലെ വെച്ചാ മതി ആ അതുപോലെ വെച്ചാൽ മതി വേണെങ്കിൽ നമുക്ക്റച്ച് തൈ- രും നല്ല ജീരകം ഇട്ടിട്ട് തേങ്ങ അരക്കുണേക്ക ഇട്ടാല് അങ്ങനൊ രു ടേസ്റ്റ് വരും
ആഹ് ഇത് വരെ ട്രൈ ചെയ്തിട്ടില്ല ഇനി അന്നേരം ഒന്ന് നോക്കണോ അത്
ആ അതെ അതൊന്ന് ട്രൈ ചെയ്തോക്കണ്ടിം ഫസ്റ്റ് നമ്മള് കറമൂസങ്ങനെ എരിഞ്ഞീട്ട് പച്ചമൊളകും മഞ്ഞപ്പൊടിയും തക്കാളി ഉപ്പിട്ട് കുക്കറിലൊന്ന് വിസിൽ അടിക്ക ഏ പിന്നെ അത്യാവശ്യം വെന്തോട്ടെ എന്നാല് തന്നെ ടേസ്റ്റ് വരൂ എന്നിട്ട് നമ്മള് ഈ തേങ്ങേന്റെ അരപ്പ് ഏ പിന്നെ ഇതുപോലെ ചീരുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ എരുവിന് വേണന്ന്ണ്ടെങ്കില് പച്ചമുളക് അരക്കണേക്ക് ഇടാ
ഉം ഉം
ആ എന്നിട്ട് നമ്മളൊന്ന് നല്ല പോലെ അരച്ചേനേഷം നല്ല ജീരകത്തിന്റെ ടേസ്റ്റൊക്കെ ഇഷ്ട്ടാണെന്നുണ്ടെങ്കില് അങ്ങനെ പാരട്ടോ
ആ നല്ല ജീരകത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ട്ടാ നമ്മള് തോരനൊക്കൊക്കെ ആയാലും ആ ഒര് ഇത് ഇട്ട് കഴിഞ്ഞാലല്ലേ നമുക്കൊരു തോരന്റെ ഒക്കെആയാലും ഒരു ഫ്ലേവർകിട്ടത്തൊള്ള്
അതെ അതെ പിന്നെ അത് തൈരും കൂടെ പാര്ആ പുളി ടേസ്റ്റ്ക്കേ ണെങ്കില് തൈരും കൂടെ പാർന്നിട്ട് ഈ ഒരരപ്പ് നമ്മള് ഈ- വേവിച്ചെച്ച ഈ കർമൂസ ഉണ്ടല്ലോ അതായത് നിങ്ങളെന്താ പറയാറുന്നെ ഓമക്കേ
ആ ഓമയ്ക്ക അല്ല പ്പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക ആഹ്
ആ കപ്പയ്ക്ക ആ അയിലേക്ക് പാർന്നിട്ട് തെളപ്പി- ജസ്റ്റ്‌ ഒന്ന് തുള്ളിയാൽ മതി ഓവറ് തെളപ്പിക്കരുത് ഓവറ് തേങ്ങ പാർന്നിട്ട് ഓവർ തെള പ്പിക്കരുത് തൾപ്പിച്ച എന്താ പിരി പിരിയായി നിക്കും ആഹ് ആഹ് പിരിഞ്ഞ പോലെ ആഹ് ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ തന്നെ അത് ഓഫ് ആക്കീട്ട് പിന്നെ നമ്മള് നല്ല എണ്ണേല് വറവ് ഇടുവാ കടുക് കരിവേപ്പില ചുവന്നമുളകൊക്കെണ്ടല്ലോ ചോന്ന മൊളകൊക്കെ ഇ ട്ട് പറവിട്ടിട്ട് ഈഅരപ്പ് ഇതിലേക്ക് പാര്അ കറിയിലേക്ക് നല്ല നല്ല ടേസ്റ്റ ഒന്ന് ട്രൈ ചെയ്തോകൊണ്ടു അയിലേക്ക ഞാൻ പറഞ്ഞത് ഈ മീൻ പൊരി- ച്ചതോ അല്ലെങ്കില് നമ്മളെ ചിക്കൻ വറുത്തതോ അച്ചാറൊക്കെ പപ്പടൊക്കെ ഉണ്ടായാല് നല്ല ടേസ്റ്റാ ആഹ് അതെ അതെ പിന്നെ എന്താ ഇന്നെന്താ സ്പെഷ്യൽ ച്ചേക്ക്
അല്ല ഇന്ന് ഇവിടെ സാമ്പാർ പൊരിച്ചമീൻ പിന്നെ തോരൻ
ഓക്കേ അടിപൊളി ഫുഡാണല്ലോ സ സാമ്പാറൊക്കെ എങ്ങനെ പിന്നെ യെന്നും ഉണ്ടാക്കുന്ന സാമ്പാറാണോ അല്ലെങ്കിൽങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതാണോ
ഇല്ല ഇവിടെ പിന്നെ ഇന്നലേ പറഞ്ഞാര്ന്ന് പിന്നെ ഇന്ന് ദോശേം സാമ്പാറും രാവിലെ വേണോന്ന് പറഞ്ഞാരുന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പ പിന്നെ അന്നേരം പിന്നെ ഉച്ചക്കത്തേക്ക് പിന്നെ ഞാനും ഫാദർലോയും മാത്രമേ ഉള്ളുവിടെ
അത് ശെരി ആ അപ്പൊ രാവിലത്തെ തന്നെ ഉച്ചേക്ക് ഉണ്ടാവും അല്ലെ
ഇല്ല രാ പിന്നെ ഇവിടെ മീൻ മേടിച്ചെന്നുംും കറി വെക്കും പിന്നെ ഇന്ന് വിചാരിച്ച് എദുവാ മോര് കാിയതണ്ട് മോര് പ്പു ണ്ട് അപ്പോഴ പിന്നെ ഈ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാന്ന് ഉച്ചക്കത്തക്ക മാത്ര അത്ര മധരാത്രിയത്തേക്ക പിന്നെ ചോറ് കഴിക്കത്തില്ല രാത്രി കാപ്പിയ പിന്നെ നമ്മള് വെറുതെ അത്രയും പിന്നെ നമ്മള് വേസ്റ്റ് ആക്കണ്ടല്ലോ
അതെ അത അത്രേ ഉള്ളു എങ്ങനെ പിന്നെ ട്രിപ്പ് പ്പൊക്കെ പോവാറുോ ഫ്രണ്ട്സ ഒക്കെ കൂ കൂടാുണ്ടോട്രിപ്പ്ക്കെ എവിടെ
ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പോകത്തില്ല പിന്നെ വീട്ടിൽന്ന് ഇപ്പം മൂൾക്ക് പിന്നെ കണ്ണിട്ട് ചെറിയ സർജറി ഉണ്ടായിരുന്നുക കൊണ്ടിട്ട് അങ്ങനെ വലുതായിട്ട് എങ്ങോട്ട് പോയില്ല കഴിഞ്ഞ മാസം അവക്കെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ വീ കണ്ണിന് നമുക്ക് ജന്മന ഒരു പാട കണക്ക ഉണ്ടായിരുന്ന അന്നേരം അതൊരു മൂന്ന് വർഷം പക്ഷം മുന്നേ നമ്മളത് ചെയ്തതായിരുന്നു. അരവിന്ദിലായിരുന്നു ചെയ്തത് അപ്പോഴ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിപ്പോ മൂന്ന് വർഷമായപ്പോ ഈ കൊഴുപ്പ് കണക്ക അത് വീണ്ടും അതായപ്പം ഇപ്പൊ കഴിഞ്ഞ മാസം അത് ചെയ്ത് ചെയ്തിട്ട ഇപ്പൊ ഈ വീക്ക് മുതലാ മോളെ ഞാൻ സ്കൂള വിട്ട് തുടങ്ങിയത്
ആഹ് ഇത് ഇങ്ങനെ എന്തായിരുന്നുോ മോക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന എന്തായിരുന്നു
ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ അവക്കത് അറിയാൻ പറ്റത്തില്ലരുന്നു പക്ഷെ നമുക്കതൊരു കാഴ്ച അത് വളരുമ്പഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ ചിലപ്പം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോ അത് കാഴ്ചൊക്കെ ഒരു ചെറിയരിത് വരുമന്ന് പറഞ്ഞു.
ആ അതെ കാഴ്ചക്ക് മങ്ങല് വരിക ആ കുഞ്ഞിലേ ചെയ്യുകയാണെങ്കിൽ അത്ര പ്രശ്നം വരുല്ലോ ഒരുപാടായിട്ട് നമ്മള് ചെയ്യുമ്പോ ചിലപ്പോ നമ്മൾ വിചാരിച്ച നൽക്കണം എന്നില്ല
വിചാരിച്ചിടത്തൽ അന്നത്ത് അപ്പം നമ്മൾ തന്നെ അവിടെ കൊണ്ടു പോയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാാര് ഇങ്ങനത്തെൊ ഒരു വിഷയം മുുമ്പ് ജന്മന ഉണ്ട പണ്ടത്തെ ആൾക്കാരൊക്കെ എന്തുവാന്ന് വെച്ചാൽ അത അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ലല്ലോ അപ്പോഴ ഇപ്പം തന്നെ ഒരുപാട് പേര് വന്ന അപ്പോഴത്തേക്ക് പ കണ്ണിന്റെ ആ കാഴ്ച പകുതിയോളം നഷ്ടപ്പെട്ട്
നഷ്ടപ്പെട്ടുല്ലേ ആ അതെ
കണ്ണിന്റെ കൃഷ്ണമണിയിലോട്ട ആയിട്ട് അതാ അതിന്റെ വേരിലങ്ങ് ബാധിക്കുവ എന്ന് കന്നപടത്തിലോട്ട് ബാധിച്ചിട്ട് ഇതാവുമ എന്ന്
ആ അതെ അതെ അപ്പൊ അതിന് ചെറുപ്പ ഇതില് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാല് ഇനി നിങ്ങളോട് കാണിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടോ?
ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പ് പിന് പോയാ മതി ആ നേരം അവരിതിപ്പോ ഫുള് അത് എടുത്ത് കളഞ്ഞിട്ട് കണ്ണിനകത്ത് മവ അവരൊരു വളയം കണക്കത്തൊരു സാധനം ഇട്ടിട്ട് കണ് മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ചിട്ട് വെച്ചിരുന്നതായിരുന്നു.
ആ അത് ശെരി അപ്പൊ എത്ര ഇയുടെ റെസ്റ്റ് എടുത്തപ്പോ
രണ്ടാഴ്ചയോളം പൂർണ്ണമായിട്ട് റെസ്റ്റ് വേണന്ന് പറഞ്ഞഞ് നമ്മൾ ആ റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോലും ഇറക്കാൻ പറ്റ
ആ അതെ അതെ അതെ എന്തെങ്കിലും ആയാലേ ഇൻഫെക്ഷന എന്തെങ്കിലും
ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു.
ആഹ് അഹ്ശരി. ഇപ്പൊ ആള് ഓക്കെ അല്ലേ. ഇപ്പ സ്കൂളൊക്ക പോയി തൊടങ്ങി ല്ലേ.
സ്കൂളി ഞാൻ ഈ ആഴ്ച മുതൽ പിന്നെ അവര് പറഞ്ഞ് വിട്ടോളാം പറഞ്ഞ് എന്നാലും പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കെയറിങ്ങും കൂടെ കൊടു
കൊടുക്കണല്ലോ ആഹ്
അത് വെച്ചിട്ട് പിന്നെ ഇപ്പ ഈ ആഴ്ച മുതലാ പോയി തൊടങ്ങിയത്.
ആഹ് അത് ശരി. ശരിയാലേ. അത് നിങ്ങളല്ലേ എങ്ങനെ ചെറുപ്പത്തില് എങ്ങനെ അറിഞ്ഞത് നിങ്ങള് ഇങ്ങനെ ഒരിതിള്ളത്?
അത് അല്ല ഡെലിവ മോളെ ഡെലിവറി കഴിഞ്ഞ ടൈമിലെ തന്നെ അങ്ങനെ അവക്ക് അന്നേ അത് ഉള്ളതാര്ന്ന്.
ഉള്ളതാ അത് ആഹ് ഓക്കെ
ആദ്യമായിട്ട് വരുന്നെയല്ലാ അത് ജന്മനാ അത് ഉള്ളതാര്ന്ന്. അപ്പഴും നമ്മളത് ആഹ് അന്നേ അവളെയങ്ങ് ഇവടെ പിന്നെ കൊണ്ടുപോയി. നമ്മൾ ഹോസ്പിറ്റൽലൊക്കെ കൊണ്ടുപോയി കാണിച്ചപ്പഴ്ത്തേക്ക് അവര് ഫസ്റ്റ് പറഞ്ഞത് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഏഴ് വയസ് സൊക്കെ ആയപ്പഴ്ത്തേക്ക് പറഞ്ഞ് ഇത് നമുക്ക് ചെയ്യാം. കാര്യം ചിലപ്പ ഇത് ചെയ്തില്ലാന്നുണ്ടെങ്കി ചിലപ്പ ഇത് കൃഷ്ണമണിയിലോട്ടെങ്ങാണും എന്തെങ്കിലും ഇത് ആയി പ്പോയാ ഭാവിയില് ചിലപ്പം കണ്ണിന് കാഴ്ചക്ക് തകരാറ് വരൂന്ന് പറഞ്ഞ്.
ഉം അതെ. അഹ് ശരിയാ. അതുകൊണ്ടാ അത് അത് കഴിഞ്ഞു ലെ അത് ചെയ്തു. ആഹ് അതെ. അതേ ഏത്യാലും ഏറ്റവും ബെറ്ററായല്ലോ നല്ലൊരു കാര്യം അതെ.
നമ്മുടെ ഇവിടത്തെ കാഴിയും നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മ അരവിന്ദില്
ആഹ് അഹ്ശെരി ഓക്കെ ഓക്കെ
അപ്പഴ് പിന്നെ ച്ചാ നമ്മടെ നാട്ടിലെക്കാഴിഴും കേയറിങ്ങായാലും എന്തൊരു കാര്യ ത്തിനായാലും നമ്മൾ പെട്ടെന്ന് അവരെ വിളിച്ചു കഴിഞ്ഞാലായാലും എല്ലാത്തിനും അവര് നമ്മളായിട്ട് പെട്ടെന്ന് സഹകരിക്കും.
ആഹ് സഹകരിക്കും ആഹ് അതെ ഹോസ്പിറ്റൽലൊക്കെ അങ്ങനെന്ന്യാണ് വേണ്ടത്.
ആഹ് സഹകരണാ അത് അതാകുമ്പഴ് ത്തേക്ക് നമ്മക്ക് ഈ പേഷ്യന്റിന് പിന്നെയും
ആഹ് അതെ അങ്ങോട്ടേക്ക് എത്തിച്ചെല്ലാനും നമ്മള് പിന്നിം പ്രേരിപ്പിക്കും. അയ്യിപ്പെന്ത് ണ്ടെങ്കി നമ്മള് പെട്ടെന്ന് നമ്മക്ക് അങ്ങനെ ഒരു മൈൻ്റ് വെരും.
ആഹാ ഹാ
അതെ നമ്മൾ അനുഭവിച്ചതാണ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും വീണ്ടും
ആന്നാന്നാന്ന് ഇവടെ ഇവടെ തന്നാണെന്നുണ്ടെങ്കി നമ്മുക്ക് അവര് നമ്മള് എന്ന് വെച്ചാ നമ്മൾ ഓരോ കാര്യത്തിനും നമ്മള് വിളിക്കാനും നമ്മളവരെ ഒന്ന് നോ ക്കിയാ തന്നെ നമ്മളെടുത്ത് അവര് ചോദിക്കും എന്താ കാര്യം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കി നമ്മളിവിടുത്തെ സിസ്റ്റർമാരെ ഒക്കെ ഒന്ന് വിളിച്ചാ പോലും അവര് തിരിഞ്ഞ നോക്ക
അതെ അതെ അഹ് ശെരിയാ. വേറെ എന്തൊക്കെയാ അവിടെ ചെടികളൊക്കെ ഉണ്ടോ അടുത്ത്?
ചെടികൾ എന്തുവാന്ന് വെച്ചാ ഇവടെ ഫ്രണ്ടില് വീടിനോട് ചേർന്ന് തന്നെ കടയുണ്ട്. അപ്പഴ് പിന്നെ നമ്മക്ക് പിന്നെ അങ്ങനത്തെ ഇത് ചെടികള് പിന്നെ അത്യാവശ്യ മുല്ല അങ്ങനത്തെ ഇതൊക്കെ കൊറച്ചുണ്ട്.
മുല്ലക്കെ ഇപ്പളു ഇണ്ട്ല്ലേ മുല്ല ക്ക്‌ അങ്ങനെ അവിടിം കാണാത്തൊരു അതായത് ഇപ്പൊ പൊതുവെ ചെടികളൊക്കെ എല്ലാ വീട്ടിലുണ്ട്. പക്ഷെ പണ്ട് ബാ പണ്ടത്തെ ഇതാണ് മുല്ല അതുപോലെ മല്ലിക അതൊന്നുപ്പോ വേറെ എവിടേം
പിന്നെ അത് കഴിഞ്ഞിട്ടെന്നെ മറ്റേല്ല അടുക്കുള്ള ഒത്തിരി അടുക്കുള്ള റോസ്.
ആ അതെ റോസ് അതെ അതെ അതെ മുല്ലൊക്കെ എന്തൊരു സ്മെല്ലാ ന ഞാനൊക്കെ സ്കൂളില് പഠിക്കാൻ പോണ ടൈമില് ഇണ്ടായിരുന്നു.
തന്നെല്ലേ എല്ലാരും വെക്കുവായിരുന്നു കനകാമ്പുരംന്ന് പറഞ്ഞൊട്ട് ഒരു ചെടി അറിയാവോ.
കനകാംബരം കനകാംബരം ന്ത് സിൻ സിനിമ സീരിയൽ എന്തേ ഇണ്ടോ.
അത് ഒരു സിനിമ എന്താണ്ട് ഉണ്ട് കന അത് നമ്മള ഓറഞ്ച് കളറിലിരിക്കുന്നൊരു പൂവാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ കൂടുതലു അവര് മുല്ലപ്പൂവിൻ്റെ എടേയ്കൂടെ മിക്സ് സൂര്യകാന്തി അല്ല സൂര്യകാന്തി എന്നെച്ചാ വല്യതല്ലിയോ
ആ മല്ലികപ്പൂ പോലെയണോ മല്ലികപ്പൂ പോലെ മല്ലിക മല്ലിക അത് ഓറഞ്ച് വരും മഞ്ഞ വരും നല്ല ഉണ്ട പോയിട്ട് ഒരേ ഇതള് ഇങ്ങനെ ഇണ്ടാവും. ഒരുണ്ടാ നല്ല സ്മെല്ലൊക്കേന്
ഇല്ല ഇല്ല ഇതിന് സ്മെലില്ല
ഇല്ല
ആ ആ ഒരു ഓറഞ്ച് കളറിലിരിക്കുന്ന ഒരു പൂവ
ആണ്ല്ലേ കനകാംബരം. ആ ഒന്ന് സെർച്ചെയ്തോക്കണം ആ അതൊക്കെ ഇണ്ട അവിടെ
ആ അത് മുമ്പൊക്കെ അത് നമ്മളൊക്കെ അത് ഇവിടെ നമ്മടെ നാട്ടിലോട്ടൊക്കെ അത് മിക്സ് ചെയ്തിട്ടായാലും ഒക്കെ മുല്ല പൂവിന്റെ കൂടെ കെട്ടയൊക്കെ ചെയ്യുവാൻ
ആ ശെരി ആ മിക്സ് ആക്കിയിട്ടില്ലേ മുല്ലപ്പൂവിന്റെ കൂടെ ആ കനകാൻ പ ഇൻക്ക് മുല്ലക്ക് നല്ല ആ ഓക്കെ ശരി